എന്തുവാ?
കേൾക്കുന്നുണ്ടോ?
കേൾക്കാം കേൾക്കാം
ഒറങ്ങുവായിരുന്നോ?
ആ പറയടാ ഒറക്കായിരുന്നു
എടി വൈകിട്ട് അഞ്ച് മണിക്ക് എങ്ങനെ കെറ കെടന്നുറങ്ങാൻ പറ്റുന്നു നിന്നേം കൊണ്ട്
കണ്ണടച്ചിട്ട് നേരെ നിവർന്ന് കിടക്കാൻ പറ്റുന്നുണ്ട്
ആഹ് പക്ഷെ നമ്മുക്കൊന്നും ഈ സമയത്ത് ഒറക്കം വരുന്നില്ല നീ അപ്പ രാത്രി ഒറങ്ങാറില്ലേ
രാത്രി ഒറങ്ങാറുണ്ട്
പിന്നെ ഈ വെളി ഈ വൈകിട്ട് എന്തിനാ വെറുതെ കിടന്ന് ഒറങ്ങുന്നേ
രാത്രി ഒണന്നിരിക്കാൻ
രാത്രി ഒണന്നിരിക്കുന്ന എങ്ങനാ പിന്നേ
രാത്രി ഒണന്നിക്കുന്നത് വെറുതെ മൊബൈലിൽ കുത്താൻ
ഓക്കെ ഓക്കെ പിന്നെ മഴയൊക്കെ ഉണ്ടോ അവിടെ?
മഴയൊക്കെയുണ്ട് മഴ ഇല്ല മഴയില്ല ഇപ്പൊ വെയിലാ
ഉം ഇപ്പം വെയിലാല്ലേ ഇവിടെ നല്ല മഴയായിരുന്നു ഇപ്പൊ ഒന്ന് മഴ ഏ തോർന്നിട്ട് കുത്തിയിരിക്കുവാ
ആഹ്
ഉം പിന്നെ
പിന്നെ അവിടെ വേറെ മഴ അവിടെ അവിടെ നല്ല മഴയ. ഹലോ
എന്താടാ.
ഹലോ. ഹലോ
ആഹ് ഹലോ കേക്കുന്നുണ്ട് പറ പറ
റേയ്ഞ്ചുള്ളോട്ത്തോട്ട് ഇരിക്കണം കേട്ടോ
അല്ല നീ പറയുന്നത് ക്ലിയർല്ല എനിക്ക്പ്പ റെയ്ഞ്ചുണ്ട്
ഞാൻ പറയ്ന്ന ക്ലിയറില്ലേ
ക്ലിയറുണ്ട് ഇപ്പം ക്ലിയർ നല്ലത് കേക്കുന്നു എടക്ക് ഒന്ന് ചെറ്തായിട്ടൊന്ന് കേൾക്കാൻ പറ്റുന്നില്ലാ എനിക്ക്
എനിക്കിവിടെ ഫൈവ് ജിം കഴിഞ്ഞ് നിക്ക എന്നിട്ടെനിക്ക് റെയ്ഞ്ചില്ല ന്നെന്ന് പർഞ് ഞാൻ ഫോണ് ട്ത്ത് എറിഞ്ഞാ പൊ
ആഹ് അത് എന്റെ മൊബൈലിന്റെ കംപ്ലൈയിന്റ് തകരാറായിരിക്കും
ആഹ് തകരാറായിരിക്കും മോനത് മാറ്റണ്ടത് ഒടനെ പറഞ്ഞത് നല്ല കാര്യായിരിക്കും പിന്നെ അവടെ എന്തുണ്ട് ഏഹ് ആഹ് പരീക്ഷല്ലായിരുന്നു ഇനി തിങ്കളാഴ്ചേ ഉള്ളൂ പരീക്ഷ ഇനി തിങ്കളഴ്ച്ചുള്ളു പരീക്ഷ
ഹലോ
എനി തിങ്കളാഴ്ച്ചൊള്ളു പരീക്ഷ
നീ പർയ്ന്ന കേക്കുന്നില്ലട്ടോ നീ പറയ്ന്ന വിട്ടു വിട്ട് പോന്നു ഹലോ
ഹലോ
കഇപ്പം കേക്കും നീ പറയ്ന്ന ഒരു ക്ലിയർല്ല ട്ടോ വിട്ടു വിട്ടു പോം നീ പറയുന്നെ വോയ്സ് ബ്രേക്കാബക ഏഹ്
പ്പവടെ റെയ്ഞ്ച് ഇല്ലാത്തോണ്ടാണ് മോനേ
താ ഇപ്പം കിട്ടുന്നല്ലോ
എനിക്ക് തിളാഴ്ച എക്സാം തിങ്കളാഴ്ച എക്സാം തിങ്കളാഴ്ച
ഉം ചോറ് കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ചു
കറി എന്തൊക്കെണ്ടായിരുന്നു
കറി ബീറ്റ്റൂട്ട്
ഉം
ഓ അല്ല മീൻകറി, സാമ്പാറ്, അച്ചാറ്, പപ്പടം
ആഹാ എനിക്കിവടെ പപ്പടം, മോര്, മീൻകറി പയറോരനൊണ്ടായിരുന്നു
പിന്നെന്തോ വേണം
ഓഹ് ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ലപ്പം എന്തോ ചെയ്യാനാ വെശപ്പില്ല പഴേ പോലയധികം വെശപ്പില്ലിപ്പം
ഓഹ് മൈ ഗോഡ് ഇന്ന് കെ എഫ് സില് ഓഫറുണ്ടല്ലോ
പൈസ വേണ്ടേ പോയി ക അടപ്പോയി വേടിക്കാൻ
പൈസ ഒപ്പിക്കണം
ഉം പൈസ ഉണ്ടാക്കണം
ഉണ്ടാക്കണം
ഉം പിന്നെ
പിന്നെ അവടെ എലക്ഷനൊക്കെ കഴിഞ്ഞോ
എന്തുവാടാ
എലക്ഷനൊക്കെ കഴിഞ്ഞോ?
ആഹ് എലക്ഷനൊക്കെ കഴിഞ്ഞു പുതിയ എന്തുവാടാ
ഇപ്പോഴത്തെ ഫരണത്തെ പറ്റി എന്താ പറയാള്ളെ
ഇപ്പോഴത്തെ ഭരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭരണമാണ്. കാരണം സ്ത്രീകൾക്കെല്ലാം സൗജന്യമായ യാത്ര അത് വല്യ മുതൽ കൂട്ടാണ് അവർക്കത് അതന്നെ പുതിയ സർക്കാർ പറഞ്ഞേക്കെന്ന് വെച്ച് കഴിഞ്ഞാ വണ്ടികൾ നമുക്ക് നല്ല രീതിൽ പണിഞ്ഞിറക്കാം ന്നുള്ളയാ ണ്. പ്പം അത് കൊറേ അപ്ഡേ കൊറേ പുതിയ കാര്യങ്ങളൊക്കെ അതിൽ പണിഞ്ഞു വെക്കാം. അപ്പം നമ്മുടെ കേരളത്തിന്റെ ഒരുപാട് രീതി മാറും നമ്മുടെ കേരളത്തിലെ ആൺകുട്ടികൾക്ക് അതൊരു വല്യ മീൻസ് മുതൽക്കൂട്ടായിരിക്കും. ന്താച്ചാ അവറെ കഴിവ് അവര് അവറെ വണ്ടി പ്ര ഒരു ചെയ് നോക്കും. അപ്പം അത് അത്രയും നല്ല രീതി തന്നെ അത് വിജയിക്കുകയും ചെയ്യും.
ത്തോടെ നല്ലരുതാ
അവ നല്ല അയ്പ്രായാണ്. പിന്നെ അതേപോലെ തന്നെ ചെറിയ കൊഴപ്പംന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ സർക്കാർ വാഹനത്തിൽ സ്ത്രീകളെല്ലാം പോ പോകുമ്പൊ ഈ സ്വകാര്യ വാഹനങ്ങളിൽ ആൾക്കാരില്ല ഇപ്പം കേറാൻ അതുകൊണ്ട് വല്യ വല്യ പ്രശ്നങ്ങളുണ്ടാവും ഇപ്പം കാര്യം ഇന്നാണ് ഞങ്ങൾ കൊട്ടിയത്ത് പോകാൻ നേര്ത്ത് രണ്ട് ബസ്സുകാർ തമ്മിൽ വഴക്കായായര്ന്ന്
ആഹ് ഹോ
ഉം അങ്ങനെ ഒരു ബസ്സ് നേര്ത്തെ എടുത്തെന്ന് പറഞ്ഞു സ്ത്രീകൾ മറ്റേ സർക്കാര് ബസ്സി കേറാൻ കൊറേ കാര്ണുണ്ട് അങ്ങനെ കൊർച്ച് പ്രോബ്ലമുണ്ടീ പ്രിയദർശിനിക്ക് അതങ്ങ് നോക്കുമ്പൊ ഒരു ഒരു ചെറിയൊരു ഒരു പ്രശ്നാട്ട് ഞാൻ കാണുന്നുണ്ട്.
അവര്ക്ക് ടാക്സ് അമ്പത് ശതമാനം കൊറച്ച് കൊടുത്തിട്ടുണ്ടല്ലോ.
ആഹ് ചെ കൊടുത്തിട്ടുണ്ടായാലും ഈ എന്തോന്ന് അറിയത്തില്ല നമുക്ക് പുതിയ കാര്യങ്ങള് ഇഞ്ഞീ ഇവരിപ്പം ച ഞാൻ മറ്റേ ഇൻസ് ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു എടയ്ക്ക് വെച്ച് കണ്ടായിരുന്നു. ഇങ്ങനെ സാ സ്വകാര്യ ബസ്സൊക്കെ നിരോധിക്കാൻ പോവാന്നോ എന്താണ് കറക്റ്റ് അറിയത്തില്ല ഇനി എന്തുവാന്നത്
മറ്റേ ഏതോ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടല്ലോ
ആഹ്
പേരങ്ങ് മറന്നു പോയി.
അത് കൊഴപ്പല്ല
ആഹ് അത് ഏഹ് കേരളത്തി വരുന്നുണ്ട്
ആഹ്
ആയിരത്തി ഇര്ന്നൂ സർക്കാരിന്റെല്ലടാ പ്രൈവറ്റ്
ഓക്കെ അല്ല പ്രൈവസാ ആക്കെ ചെയ്യുന്ന ഓക്കെ
കോടി രൂവയ്ക്കാ വരുന്നെ അവിടെ
എവിടാ ത് വര്ന്ന
തിരുവൻന്തോരം
തിരോന്ത തിരുവൻന്തപുരത്തല്ലേ കൂടുതല് ഇങ്ങനെ നല്ല വികസനങ്ങൾ വരുന്നത് ടെക്നോ പാർക്ക് ആയാലും
ഒരു വികസനങ്ങൾ വരുന്ന അവ്ടാ തിരുവനന്തപുരത്ത് ആണ് എന്താ
അതായത് സ്ഥലങ്ങള് വേണ്ടേ. എല്ലായിടത്തും ബിൽഡിങ്ങ് ആയിക്കൊണ്ടിരിക്കുവല്ലേ
നമ്മുടെ ഇവിടങ്ങളിൽ തന്നെ കൊറേ തോട്ടങ്ങളുണ്ട്. ആൾക്കാരിങ്ങനെ ഉപേക്ഷിട്ട് പോയാ അതൊ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇ ഒരു വലിയ വല്യ സ്ഥാപനങ്ങൾ നടത്താം ഇവർക്ക് കുറെ- ലാഭമുണ്ടാക്കാം
ആഹ് ആഹ്
പിന്നെ ഇപ്പൊ നീ പണ്ടത്തെ പോലെ കളിക്കുടിക്കൊക്കെ മേടിക്കോ കളിക്കുടിക്ക്
ഇല്ല ഇല്ല ഇപ്പൊ വരു ഇൻട്രസ്റ്റ് ഇല്ല
ബാലരമ യൊക്കെ
ഇല്ല ഇല്ല ഇപ്പൊ ഒരു ഇന്ട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പൊ ഒരു ഇൻറസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് ഇല്ല
ആഹ് കേട്ട് കേട്ട് കേട്ട്
ആ പ്പോ ഒരു ഗിഫ്റ്റ് ഒന്നും കിട്ടാത്തോണ്ട് എന്നരു ഇല്ല
ഉം
എന്നാ കോളേജിൽ പോണ്ടേ
ഞാൻ ഞായറാഴ്ച രാവിലെ പോവും ഹലോ കേൾക്കാം കേൾക്കാം ഞാൻ ഞായറാഴ്ച രാവിലെ പോവും
ആഹ്
ആഹ് പിന്നെ വേറെ എന്തോ ണ്ട് വിശേഷം അവിടെക്കെ
എവിടെ വേറെ വിശേഷമായിട്ട് വേറെ ഒന്നുല്ല വേറെ വിശേഷമായിട്ടൊന്നുംല്ല
ഏറെ വിശേഷമായിട്ട് നമ്മുടെ നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള വീട്ടിലെ അടുക്കള ഇന്ന് പുകഞ്ഞു ഞാൻ കാണുന്ന ഇന്നായിട്ട് കാണുന്നത് അവരു അടുക്കളയിൽന്ന് പുകഞ്ഞു ആദ്യമായിട്ട് അവർ വീട്ടിൽ സാധനങ്ങൾ ഉണ്ടാക്കി ഞാൻ കാണുന്ന ഇപ്പഴ അതും നമ്മുടെ മറ്റേ ഈ എന്താ അത് നമ്മുടെ മൈദ വെച്ചുള്ള ഉൽപ്പന്നമാണ് മൈദയൊക്കെ വെച്ച് മൈദയൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ് നിനക്ക് മുന്നെ ഇത് ഉണ്ടാക്കുന്ന എങ്ങനാ ന്ന് അറിയാമോ ചായ ഉണ്ടാക്കുന്ന എങ്ങനെ അറിയാമോ ചായ ഉണ്ടാക്കുന്ന ഒ ന്ന് പറഞ്ഞേ
ചായ ഉണ്ടാക്കുന്ന ആദ്യം വെള്ളം എടുക്കണം
ആഹ്
ന്നിട്ട് ചായപ്പൊടിടണം
ആഹ്
തിളക്കുമ്പോൾ പാല് ഒഴിക്കണം
ഉം
പാലൊഴിച് ചായ ആക്കണം
ആഹ്
എന്നിട്ട് ഒരു കപ്പ എടുത്താൻ അത് പഞ്ചസാര അളന്നൊഴിക്കുക എന്നിട്ട് ആ ചൂടി ചായ അരിപ്പ വെച്ച അയ്നകത്തോട്ട് ഒഴിക്ക
ആഹ് അപ്പം ചായ ഒക്കെ ഉണ്ടാക്കാൻ അറിയാം
ആഹ് ചായക്കെ മോന ചെയ്ത ഉണ്ടാക്ക അറിയോ സാമ്പാർ
സംഭവ എന്താക്ക അറിയാം
അഹ ഒന്ന് പറഞ്ഞെ
നമ്മളെ നമ്മൾ കടയിൽന്ന് മേടിക്കുന്ന ഏതാ പച്ചക്കറി അതിന് നമ്മുടെ ക്യാരറ്റ് ഓണിയൻ ഉള്ളി പിന്നെ പലതരം കായുണ്ട് ആഹ് ആഹ് അത് അതക്ക കേല ഒന്നിട്ടാ ഉള്ളി ഇട്ടാ അതി ഉള്ളി അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് നമ്മളെ ഈ
ഏതൊക്കെ ഇട്ടട്ടാർന്ന് ഒന്നുടെ പറഞ്ഞ ഏതൊക്കെ ഇട്ട്ട്ടാർന്ന്
ഉള്ളി
ആഹ്
നമുക്ക് വേണ്ടത്എന്താന്ന് വെച്ചുകഴിഞ്ഞ ഉള്ളി വേണം കിഴങ്ങ് വേണം പിന്നെ വെണ്ടക്കാ വേണം പറയുന്ന കേക്ക് വെണ്ടക്ക വേണം പിന്നെ ചക്കക്കു രു വേണേൽ ചക്കക്കുരു ഇടാം അതുപോലെ തന്നെ ബ്രിഞ്ചാൽ ഇടാം അങ്ങനെ കുറെ കുറേ സാധനങ്ങൾ ഇടാം അതെല്ലാം വെട്ടി അരിഞ്ഞു യി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കുക എന്നിട്ട് വെള്ളത്തിൽ കഴുകി വെള്ളത്തിൽ കഴിവി അഞ്ച്ഇത് ഉണ്ട്പശ ചില എന്നചില വെജിറ്റബിൾസ് പശയുണ്ട് ആ പശയെല്ലാം പോകുന്നത് കഴ്കി വൃത്തിയാക്കി എടുത്
പശ നമ്മുക്ക് എടുത്തുവെച്ച ബുക്കൊക്കെ ഒട്ടിക്കാൻ പറ്റുവോ
ഇല്ല ഇല്ല ബുക്ക് ഒ ട്ടിക്കുമ്പോഴ അത്രയും വലിയ കട്ടിയല്ലരു പശ ഇത് ചെറുതായിട്ട് പശ പോലെ
ആണോ
എന്നിട്ട് ഇത് നമ്മൾ ആദ്യമേ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും എന്നിട്ട് ഇത് വേണ്ടിയിട്ട് ജസ്റ്റ് കുക്കറിട്ടന്ന് വേ ഒന്ന് വേവിച്ച വേവിക്ക വെച്ച കുക്കർ ഇട്ടന്ന് ഒന്ന് ഒരു വട്ടോ രണ്ടു വട്ടോ വിസിലേക്കുമ്പോ അത് റെഡിയാകും എന്നിട്ട് അതിനകത്ത് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഉപ്പ് എനിട്ട് ഇളക്കി കൊടുത്തിട്ട് അപ്പ അതൊരു കൺസിസ്റ്റീവ് പരുവം എന്നുള്ളത് മെയിൻ ഇന്ഗ്രെഡീന്റ് ഉലുവ് ഇടും ഉലുവ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് സാമ്പാറിന്.
ഉലുവ പച്ചക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് പറയുന്നു.
ആഹ ഉലുവ പച്ചക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ
വീട്ടിൽഎങ്ങനെ മൂന്നു നേരമാണോ ഉലുവ കഴിക്കുന്നത്
ഈ ഞാൻ ഞാൻ ഉലുവ കഴിക്കാറില്ല അത് ഈ തേൻ ഉലുവ ഒരു സംഭവം ഉണ്ട് തേൻ
ഇപ്പൊ പറഞ്ഞു സാമ്പാറിനകത്ത് ഉലുവയിട്ടങ്ങ് തീറ്റിയാന്ന്
സാമ്പാറിൽ ഉലുവ ഇടണം അത് സാധനം പിന്നീ സാമ്പാർ ചെലപ്പോ
ഫസ്റ്റ് അതൊന്ന് പറയോ
ഉലുവയിട്ടില്ലെങ്കിൽ ആ സാമ്പാർ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടത്തില്ല.
ഈ ഉലുവ കയ്പ്പാണല്ലോ അപ്പോ ഉലുവ ഇട്ടാൽ എങ്ങനെ ടേസ്റ്റ് വരുന്നത്
പക്ഷേ അതിടണം ഉലുവ ആ സാമ്പാർ കറക്റ്റ് ഉലുവ ഇടണം എന്നാൽ മാത്രമേ കറക്റ്റ് ആകത്തുള്ളൂ.
ഏ അതൊരു ലോജിക്ക് ഇല്ലാത്ത കാര്യമാണല്ലോ ഈ പറയുന്നത്.
ഉൽ ഉൽവ കറക്റ്റ് ഇട്ടാൽ മാത്രമേ ശരിയാവത്തുള്ളു. പിന്നെ വേറെ എന്ത്‌ വിശേഷം എന്തുണ്ട്
വേറെ വിശേഷം ഒന്നും ഇല്ല എന്നാ പിന്നെ ശരി
ആഹ് ഞാൻ എന്നാൽ പിന്നെ നിന്നെ വൈകിട്ടോ നാളെ വല്ലോം വിളിക്കാം കേട്ടോ.
ആഹ ഓക്കേ ഓക്കേ ശരി.